ഉം എന്താപണി
എന്ത പണിതാട വർതെ ഇരിക്കനെ കരുങ്ങി ഇളക്ക സ്കൂളും പോയി ഇനിയിപ്പോ മീറ്റിംഗ ഉണ്ട് രണ്ട് രണ്ട് മണിക്ക്
ഏ ഇന്ന് മീറ്റിംഗ് ഉണ്ടാ ആ ഇവിടെയിൻഡ് മീറ്റിങ്
രണ്ട് മണിക്ക്ഞ്ഞപ്പോ പോണം ഉത്സവത്തിന് ഉളര്ക്കെ അപ്പൊ
അവിടടു ആ യൂണിഫോം കിട്ടിയില്ലല്ലേ ആ ഇവൾക്കു അങ്ങനെ പ്പാന്നാരാ കിട്ടണള്ളൂ ഭയങ്കര കഷ്ടപ്പാടാണ് എന്താന്ന് വെച്ചാല് ഈ മറ്റേ അ ആ പിള്ളോരാവു മ്പോ ജീൻസിന്റെ പാന്റ് ആണ് ഓണങ്ങുലെ
ആ ഇവിടെക്കളുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ട ഇങ്ങനെ യോനിമൂഫോം തന്നെത് അത്ടുതിട്ട മതിയല്ലോ
എന്നിട്ട ഇത് ഒരാഴ്ച ആയി ഓണണങ്ങൂല മെഷീനൊക്കെ ഇൻഡ് എന്നാലും കണ്ടല്ലേ ഉനൈഫ്രം ആകുമ്പോ പെട്ടെന്ന്ഓണങ്ങൂല
ആഹ് അത് ആ കട്ടില്ലാത്തല്ലെ അത് വെഗൂണങ്ങുല്ലോ
ഇങ്ങടിപ്പ കിട്ടണള്ളൂ അടിച്ചാ കൊടുക്കുന്നുള്ളു ഇർക്ക് പുതിയത് ആ ആ ചെ വലുതിന്റെത് ചേർ അതിന്റെറത് നേരത്തെ കിട്ടി ഇപ്പൊ ചെ മാറവാണേ
അഹ് തുണി ഏ
വലത് തുണി എത്തിട്ടില്ലാരനെ ആ അതു അല്ല കടാലെ സ്കൂളിനന്നെ ബെർതെ തുണി എത്തിയിട്ടില്ല കുറച്ച് വൈകും പറഞ്ഞാച്ചെ പിന്നെ നേരം വൈക്യാണ് കിട്ടിയത് അത്വരെ കളർ ഡ്രസ്സ് ഇദാണ്ടെ പിന്നെ ഈ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടികളെ മാതിരി അടങ്ങിക്കൂലല്ലോ പോലും മൊത്തംകട് ചളിയാക്കും
ആ ഇവിടെക്കെ യൂണിഫോം കൊണ്ടണം കാണണം ഞാൻ ചോദിക്ക എന്താ എന്താത് എന്ത സ്കൂളിലക്ക് ഞാൻ
എന്താണ് ദ്യശ്യംപിടിച് ഞ ഇതാപ ന്തെ ഒരു കളറ് ഒരു പിസ്ത കളറേന് ആദ്യത്തെ യൂണിഫോംങ്ങോട്ട് ആകെ പെട്ടെന്ന്റിയല്ലോ പച്ച ഒരു പിസ് ഇളം കളറ് ഉം അപ്പൊ ഈ മഴൊക്കെ ആകുമ്പോ ഞമ്മള് ചവിട്ടി തീർച്ചതേ നന്നായിട്ടുണ്ടാവും ബക്കല് അല്ലെങ്കി അവിടെ ഇരുന്നാലൊക്കെ അതൊന്നും നോക്കൂല അല്ലാതെ ചളിയട കല്ലുമേ ട്ട് ഒരക്കന്നെ വേണ്ടിവരു
ആ ഈ മഴയത് നല്ല മഴയത്ത് ആകെ ചളിതെ ചനക്ക് മഴയാെണെങ്കി ക്ലാസ്ൽന് ഇറങ്ങണ്ട ആവശ്യില്ല ക്ലാസ് ഇരുന്നാ പോരെ അപ്പ എന്താ കൂട്ടാരന്മാ കൂടെ തോളും കൈയിട്ട് നടക്കണേ ആ കുടചൂടിട്ട് അത അവർക്ക് രസം
അതന്നെ മയത്ത് ഇപ്പ ഇന്നലെ എത്രോ വട്ടം പറഞ്ഞണ് ഞാന് മയത്ത് കളിച്ചാൻ പോ മഴയാണ് കളിച്ചാൻ പോകണ്ട കൊറേ പറഞ്ഞു നേരം വെളുത്തപ്പോ തൊണ്ടവേദനയും തു അതുകൊണ്ട്ത്ര സ്കൂളാങ്ങട് പോയി
ദ് പോയി
ഉം
അതാണെങ്കില് അപ്പൊ ഒരു ദിവസം മടങ്ങിയാൽ മതി ഒരു ലോഡ് എഴുതാണ്ടാവാൻ ഒരു ദിവസം ഇ ടീച്ചർ വേറെ ടീച്ചറി കുറച്ച് എന്താണ് ചൂടത്തി ആള് ഇപ്പൊ നിന്നിപ്പണ്ട് ഗ്രൂപ്പില് വിട്ടന്ന് മയാളം എഴതാത്തുണ്ട്ണ്ടണ്ട് മൂന്ന് കുട്ടികളുടെ പേര് വിട്ടണ് അൊക്കെ മനസ്സിലായിട്ട് പറഞ്ഞാൽ മതി അന്ത ഗ്രൂപ്പിലിട്ട
ഏ താ
ആഹ ഇപ്പ ഞ വാട്്സപ്പിൽ ഒന്ന് നോക്കാപ്പണ്ട് മസ ചെയ്തൻ ഗ്രൂപ്പില് ഞാൻ ചെയ്തട്ട് അപ്പൊ രണ്ടാണ് കുട്ടി രണ്ട മൂന്ന് നാലസം ലീവ് ഉണ്ടായിനല്ലോ
വലുതും അങ്ങനെ തന്നെയ ഇതാത്ത പോലെ ഒരു ലിസ്റ്റ് വിടും അടിക്ക്യോട്ട്
ഡയറി ഉണ്ടാത്ത ഒരു ലിസ്റ്റ് ബുക്ക് ഉണ്ടാത്ത ലിസ്റ്റ്
ഉം എല്ലോട എും ഞാൻ സ്കൂളട്ട് തന്നാ ചെക്ക് ചെയ്യലാണ് എന്തൊക്ക ഒക്കള്ളത്ന്ന് ബാഗല്േ അപ്പൊ രാവിലെ കൊണ്ടു പോോയപ്പോ എന്നെ ഉണ്ടാവൂല പെൻസിൽ ഉണ്ടാവില്ല ബാക്കക്ക് റബ്ബറും ഉണ്ടാവില്ല ഇപ്പൊ ചെറിയ മോന എന്തോലട്ടോ ആഹ ഇന്നലെ പെന്ന കൊണ്ടന്ന ഇല്ലട്ടോ ഇങ്ങോട്ട് ഞാാന് വേറെ പെന്ന കൊടുത്തയച്ചു ബാഗിലിട്ടോ ഇട് പിറ്റേത്തെ ദിവസം വന്നപ്പോ ആ പെന്നെ അവിടെട്ട തലേ ന്ന് പോയിെ പന്നില്ലേ അൻ കൊണ്ടുവന്നണ്
ഉം ആ്ോത് നാഗട്ടെ ഇവിടെ എന്താ കറ എൽ കെ ജാർ എന്താ റോ എാരി എന്താണ് പെൻസില ഒരു കൊൊട്ടയ വെച്ചെടുക്കുള്ളൂ കേട്ടോ അപ്പൊ എന്താണ് കൂൾ കൊണ്ടോയി ഇന്നിട്ട് എന്താണ് ഇതേപോലെ സ്കൂള്ട്ട് വന്ന് രണ്ട് മൂന്നൂസൊക്കെ പേതന് തേത്പോലെ പെൻസിലില്ല്യ ബോക്സിൽ അപ്പൊ ഞാൻ എൻ എന്ത് കിട്ടു ഇത്ര എയ്ത്യേത് എന്താ ഇതൊക്കെ എഴ്തല് കഴിഞ്ഞോ ഇപ്പ പെൻസിലൊക്കെ എവടെ ചോയ്ച്ചു അത് ഞാന് മറന്നറഞ്ഞ് അയ്ല ഞാൻ പറഞ് ഇഞ്ങ്ങനെ മറക്കര്ത്ട്ടാർഞ്ഞ് പിന്നെ പിറ്റേസം മുതല് കൊൻ്റാൻ തൊടങ്ങി. അപ്പത് അതൊക്കെ ഇട്ട് പോരാണേയേ് ആഹ് പിറ്റേസം മുതല് കൊൻ്റാൻ തൊടങ്ങി പിറ്റേസം മുതല് ത് കൊടുത്തയച്ച പെൻസില്ണ്ടാവും അയ്ല് അപ്പ ഞാൻ പെൻസിലെവടേയ്ച്ചാ അതയ്ല്ണ്ടമ്മാർഞ്ഞ് ആ ഇന്ന്പ്പോ പെൻസില് കൊണ്ടന്ന് ണല്ലോ അർഞ്ഞ് ഞാനപ്പോ അപ്പൊ അതവടെ മറന്ന്ട്ട് ബെഞ്ച്മ്മെ വെച്ചിട്ട് അവടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇട്ത്തക്കണം എഴ്തലഴിഞ്ഞാ അപ്പ തന്നെ എട്ത്തക്കണം ഇന്നാ ബോസ്ക്ക് അപ്പത്തന്നെ ഇട്ടാ മതി ആമിൻ്റെ കുട്ടീ അർഞ്ഞ് അ ഇപ്പവ ആഹ് ഇപ്പ അയ്ടാൻ തൊടങ്ങി അയില് ഇപ്പവ് ഇപ്പ കൊണ്ടോരും പെൻസില്
അതാണ് ഇതന്നെ ആഹ് ഇച്ച് ഇന്ക്ക് അതാ ഏറ്റും കെദിയേട് പ്ലേറ്റൊക്കെ കൊണ്ടേച്ചാലവി ഇട്ട് പോരും വാട്ടർ ബോട്ടും പ്ലേ റ്റൊക്കെ ഈ ആമ്പിള്ളാരാണ് കൂട്തല് പെമ്പിള്ളാര് പിന്നെ
ആഹ് ഇന്നാളെന്താ ബേഗ് മാറിട്ടാ തോന്ന്ണ് ഒര് കു ട്ടിന്റെ ഒരു ചെറ്യെ അമ്മളെ കൂട്ടാൻ പാത്രണ്ടാവുല്ലേ ചെറ്ത് കുഞ്ഞ്യേത് അത്ണ്ട് ഇവടെ ബേഗില് പെട്ട്ണ് ഞാ ഞാൻ ബേഗ് തൊറന്നപ്പണ്ട് ഞ അമ്മളെ പാത്രല്ലാത്തൊരു പാത്രം അതില് അയില് ഞാ ചോയിച്ചു എന്താ ഇതെന്താ ഈ പാത്രം ഇതാര്തോയിച്ച് അയില് ആഹ് നന്റെ ക്ലാസിലൊര് കുട്ടിക്ക് അങ്ങത്തണ്ട് അപ്പോ അത് മാ റിട്ടന്നേണ് ഇതില് ഉട് ഉടുക്ക് ഇതിലാണ്ട് ഇതിന്റെതില് ഇത് കൊണ്ടേയിട്ട്ല്ലാ. ഇത് പാത്രത് ഇത് ഉച്ചക്ക് കൊണ്ടോവുല ഇത് കൊണ്ടോവല് ഇല്ലാ ആഹ് ക്കിവാണ്ട ക്കിവാണ്ടാർയ്യും ചെ വല്ല്യോള് കൊ വല്ല്യാള് കൊണ്ടോവും ഓൻ കൊണ്ടോവും ഉച്ചക്കെ എന്തേലും എന്താ ഉപ്പേരിയെന്തേലൊക്ക കൊണ്ടോവും പക്ഷേ ചെറിയാള് കൊണ്ടോവുല്ലാ സ്കൂള്ന്നന്നെ കിട്ട്ണണ്ടല്ലോ പിന്നെ എന്തിനാ ഇമ്മാ
ഞാ ഞാൻ പറിയേ സ്കൂള്ല് എന്താറിയോ വീട്ട്ന്ന്ഞ്ഞ് വ വന്നാല്ക്ക് ഭക്ഷ് ച്ചണം കഴിച്ചോളി ചോറ്ന്നോളിയറിം ഓല്ക്ക് ചായക്കടിയന്നെ മാണേ ഞാ പറഞ്ഞ് ഞങ്ങളൊക്കെ ആയന്ന് സ് ക്കൂള് വിട്ടന്നാ ചോറാതിന്നല്
ആഹ് അതന്നെ നമ്മളൊക്ക വേഗം ചോറ് ചോറ്മ്മന്നെ ചോറേര്ന്ന്ല്ലേ അമ്മള് സ്കൂള്ട്ടന്നഴിഞ്ഞാല് നമ്മക്കാ ചോറ്ട്ട് കിട്ടണം
അതന്നെ അന്ന് ഭയങ്കര പള്ളെപയിപ്പേനി ഇവല്ക്കെന്ത്യെ ആഹ് സ്പെഷ് യലന്നെ കി
ആഹ് ആഹ് എന്താള്ളെ എന്താ ഞാൻ സ്കൂൾട്ട് കൊണ്ടരാണ്ടെ വരുമ്പത്തിനും ഇന്നോട് ചോയിക്കാ എന്താമ്മ ചായ ഇന്ന് ചായക്കടിയോയ്ക്കും
ഉം ബാഗ് വെ വന്ന് കേറിണ്ടാവുല്ല ചായക്കടി എത്തായ്ച്ചും
ആഹ് വേക്കാവുടെ ഇടും
ആഹ് വേക കേറിയല്ല
ഉം എന്താ എന്താമ്മ ചായക്കടി ചോയ്ക്കും ഞാൻ കൊണ്ടചെല്ലുമ്പോ ഇങ്ങട്ട് തിരിച്ചുപോരുമ്പോ എന്താന്ന് ചായക്കയ്ക്കും. ഇവടെവന്ന് ചായടിക്കനേ
ഞാന് രാവിലെ പറഞ്ഞൊക്കും ഞാനക്ക സ്കൂള്ല് പോയന്ന് ടൈംടേബിള് ഞാനന്നെ എടുത്ത് വെക്കുവേം എന്നിട്ട് ആ ലോമ്പർക്കൊക്കെ എടുത്ത് വെക്കും ഉം ഉം അതല്ല ഞാനേ നമ്മള് ചെറുതായെന്നത്തെ
ഉം ഇവടെ തെരോ അപ്പോ ഞാ പറഞ്ഞ് ഞാനല്ല സ്കൂളില് പോണേ പറഞ്ഞ് ഞാന്
ഉം അതന്നെ ഇവല്ക്ക് ആ പണില്ല ടൈം ടേബിൾ എടുത്തക്കൂല ഒന്നും ചെയ്യുലാ ഒക്കെ നമ്മള് വായ
നമ്മ ആഹ് നമ്മടുത്തെക്കണം. ഞാൻ പറഞ്ഞ് ഞാനല്ല സ്കൂൾ പോണത് പറഞ്ഞ് ഞാന് അന്നട്ട് ഞാൻ പറയും ന്റെ ഫോണില് ടൈടേബിൾ വിട്ടാ എന്നിട്ട് ഞാൻ എടുത്തച്ചു. ഓരോ തോന്നാണ്. ചെപ്പോ ഫോൺ നോക്കിട്ട് എടുത്തെക്കും. അല്ലെങ്കി നേരത്തെ ഒറങ്ങി ഞാൻ തന്നെ രാത്രി എടുത്ത ക്കും ടൈം ടേബളൊക്കെ അല്ലെങ്കി ഇതാണേ ടീച്ചറ് ഗ്രുപ്പിലിടുവേ
ഉം അതന്നെ. പിന്നെന്താ ചോറ്റക്ക് എന്താ കൂട്ടാന കിട്ടിയോ? ചോർന്നാനായി ഉമ്മാനെ കാത്തിക്ക. ഇവിടെ ഇവിടെ നേരത്തെ അത് കഴിക്കും.
ഏ നേരെത്തെ കഴിക്കും ലെ?
ഉം ചെലപ്പോ ഞാനെന്നെ ആ ചെലപ്പോ ഞാൻ കാത്ത് കൂല ഇമ്മ പറയും ഞാൻ ഇച്ചു പള്ള പയ്ച്ചിട്ട് വജ്ജ ഇങ്ങള്എവടക്കെ പോയി
അത് ശരി ച വല്ല കുട്ടി ത കുട്ടി എന്താതിന്ന് ചോറോടുത്തോ?
ഇല്ല ഓല ഇപ്പോ രാവിലെ ചായ കുടിച്ച പോയതല്ലേ ഇനി കഞ്ഞി ഒക്കെ കൊടുത്താട്ടെ ഇനി സ്കൂക്ക് പറഞ്ഞേക്ക എ അന്ന് പോയില്ലല്ലോ
സ്കൂളി പോക നേരത്തെ കഞ്ഞി കുടിക്കോ?
ഉം കഞ്ഞി കുടുക്കന്നില്ല ഇന്നിപ്പോ ചെറുതന് ഇന്നലെ ഇന്നലെ രാത്രി ചെറുതിന് വേയർ വേതന അയിന്ന് ആ മതി മന്തി ഒക്കെ കഴിച്ചിട്ടി അതൊക്കെ മാറി അപ്പോ നേരം വെളുത്തപ്പോ വിളടുത്തപ്പ മാറി ഇനി ഇപ്പൊ അയിന്റെ കേടു ഇണ്ടാവണ്ട വെച്ച അത് കഞ്ഞി വെള്ളക്ക്
ആ ഹ അത് കുടിക്കണ നല്ലാണല്ലോ.
അല്ലെങ്കി രാവിലത്തെ കടന്നെ കഴിക്കുള്ളൂ. മദ്രസ പോകുമ്പോ ഒന്നും കഴിക്കൂല. എല്ലാതും ഒക്ക കഴിക്കൂല എനീറ്റ വാടന്നെ ഒന്നും കഴി കൂല പിന്നെ മദരസ വുട്ട് വന്നാലോ ഉം
ആ നേരവുമ്പോ കഴിക്കാൻ കയിലല്ലോ.
ഉം അതന്നെ അന്ന് രാവിലെ രാവിലെ ഒരു ഏഴരക്ക്.
ഉം വേഗുന്നേരല്ലെല്ല മദ്രസ.
ഉം രാവിലെ അല്ല ചെറ ചെറിയ മക്കൊക്ക് രാവിലെണ്. വൈകുന്നേരം വലിയ മക്കക്ക് അങ്ങനെണ്.
ഉം ല്ല രാത്രി ദിവസ ഉണ്ട്.
അനിപ്പ വലിയോന രാത്രിഇണ്ട് മദ്രസ്.
ഏ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും രാത്രി ഉണ്ട്ല്ലേ?
ഉം ചില വല്യ മക്കൾക്ക് പറഞ്ഞാല് ഇവനിപ്പോ ആറിലാണ് മദ്രസില്.
ആ മ
അങ്ങനെ വല്ല്യ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് തോല്ക്കൊക്കെ നന്ന രാവിലെ സുബ്ഹിക്ക് ആറ് മണിക്ക്.
ഏ അയ്ശെരി, പിന്നെ പത്താം ക്ലാസ് വരേല്ലേ മദ്രസ ഇണ്ടവാ.
ആ ഇപ്പ പ്ലസ് ടു ഒക്കെണ്ട്.
ഏ.
ഞാനൊക്ക അന്ന് ഏഴ് വരെ പോയിട്ടോള്ളേനീ.
ഏ ചെറിയാൾ എത്രേല്ലാപ്പൊ മദ്രസേല്.
ചെറിയ ആള് രണ്ടാള് അല്ല രണ്ടാം ക്ലാസ്സില്.
ഏ മദ്രസേല് രണ്ടിലാ.
ഉം സ്കൂളും രണ്ടില് വലിയവനും അ സ്കൂളില് ആറില്
ആ ഇങ്ങക്കപ്പം ന സ്കൂള്ത്തേം പഠിക്കാണ്ടാവും മദ്രസേത്തേം പഠി
ആ അതന്നെ.
ഉം. രണ്ടുംപഠിക്കാണ്ടാവല്ലോ.
ഉം പിന്നെ ബുദ്ധിമുട്ടി വന്ന സ്കൂൾക്കേ അമ്മള് ലീ ലീവൊക്കെ ഇണ്ടായ വീട്ട് പോവാൻ കയ്യൂല, അപ്പൊ മദ്രസ് ഇണ്ടാവും. അതാണ് പ്രശ്നം, രണ്ടും ഒരു ലീവാണ് കൊടുക്കാണേ സുഖേന്നൂ.
സുഖേരുന്നു അതെ എന്നാന്ന് പോവായ്ര്ന്നു പോവാലോ ആ ആ ആ. സ്കൂളില്ലെലും മദ്രസ ഇണ്ടാവും, അങ്ങനെ മദ്രാസ അങ്ങനെ ഒഴിവാക്കാനും പറ്റൂലല്ലേ.
അങ്ങനെയ ഒഴിവാക്കലൊക്കെണ്ട് ഞ
ഉം. അതങ്ങനെ ആബ്സന്റ് ആ ആ.
ചെലപ്പോ ആ ചെലപ്പോ ഇതേപോ ഓണത്തിനൊക്കെ പത്തീസം പൂട്ടിയാല് ഇൻക്ക് ദേഷ്യം പിടിച്ചും ആ സമയത്ത് മദ്രസ്ന് വേണ്ടി കൊടുത്തൂടെന്ന് വിചാരിക്കും. ന്നട്ട് ഇവല് ലീവൂണ്ടാവൂല്ല വിര്ന്നോവാനും കയ്യൂല ആകെ കുടുങ്ങും. പിന്നെ കൊറേ പേരൻസ് പറഞ്ഞാ പിന്നെ മൂന്നീസം ലാസ്റ്റ് പത്താം പത്തീസം കഴിഞ്ഞ്ട്ട് തൊറക്ക്ണന്ന് മൂന്നീസം ലീ അപ്പൊ ആ നേരത്തെ
ഉം ന്ന ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട്ന്നാല്, ആ ശരി.